ഹലോ ഹലോ ആഹ് ഹലോ കേക്കുന്നില്ലേ
ആഹ് ആഹ് കേക്കും
ഏഹ്
എന്തൊക്കെയേ സുഖല്ലേ
എന്തന്ന് വിശേഷം ആഹ് സുഖം തന്നെ
മ്
എന്താന്ന് ഭക്ഷണം എല്ലാം കഴിച്ച ആഹ് കഴിച്ചു എല്ലാം കഴിച്ചു
മ് ഞങൾ ഇങ്ങനെഞു ഫുഡ്‌ -
അതെയ അതെയ മക്കളെന്തെ
ആഹ് ഉണ്ടേ മൂന്നാളുണ്ട് ആഹ് ഇല്ല സ്കൂളുണ്ട്
അതെയാ ഉണ്ടാ വല്യ കുട്ടികളാ
ആഹ് ആറാം ക്ലാസ്സിലാണ്
അതെയാ ആഹ് യു പി വിഭാഗം ഉണ്ടല്ലോ അല്ലേ അന്റെ എല്ലാം എൽ പിയാന്ന് അതോണ്ട് പിന്നെ ആഹ്
ആഹ് വീട്ടിലായ വീ വീട്ടിലായ അതുകൊണ്ടേ ഇന്നലെ മിന്നാന്ന് വിരുന്ന് വന്നതാണ്
അതെയാ ഓ ഞാനും ഇങ്ങ് വീട്ടില് വന്നിട്ടാവുള്ളത് ഇന്നലെയാ വന്നത് ഇക്ക ഒള്ളത് കൊണ്ട് ഇന്നലെ വൈകുന്നേരം വന്ന് നാളെ പോവും
ആഹ് ഞാൻ ഇനി നാളെ പോവാന്ന് കരുതി അങ്ങനെ നിന്നതാ നമ്മള് ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞിട്ടേ വിദേശ ചേയ്യൊള്ളു ആഹ് അപ്പൊ അങ്ങനെ നിന്നു
അതെയാ
മ് ആഹ് ഉണ്ട് നാട്ടിലുണ്ട്
ഏന്ന്
ഞാന് ഓൺലൈനയിട്ട് ഇങ്ങനെ ഓൺലൈന് സ്കൂ ഇ സി എം എം ഓൺലൈൻ സ്കൂളില്ലേ അതില് വർക്ക് ചെയ്യുന്നുണ്ട്
വർക്കെയ്യുന്ന
മ് ഡ്രസ്സിന്റെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് മ് നിങ്ങള് എന്തേലും വർക്ക് ചെയ്യുന്നുണ്ടോ
ഞാൻ വർക്ക്‌ ചെയ്യുന്നില്ല വെറുതെ വീട്ടിൽ വീട്ടിലെ ഇരിക്കുന്നു പിള്ളേർടെ കാര്യം മൊത്തം ആള് പണിക്ക്‌ പോയാല് പിള്ളേർല്ലാം വൈകുന്നേരം വരുമ്പോ വീട്ടില് ആള് വേണ്ടേ
ആഹ് ആഹ്
ഞാൻ ഇണ്ടാവൂില്ല പൂവാൻ അപ്പൊ അമ്മയുണ്ട് അമ്മ തൊഴിലുറപ്പിനു എല്ലാം പോന്നുണ്ട് അപ്പ പിന്നെ നാല് മണിയാവുമ്പോക്ക് വീട് വീടെത്തിയോണ്ട് പുറത്തോന്നും പിന്നെ വർക്ക് ചെയ്യാൻ പോുയിട്ടില്ല ഇതുവരെ കുട്ടിയോളെല്ലാം ഒന്ന് വലുതായിട്ട് ആവാം പോവാന്ന് എല്ലാം വിചാരിച്ച് ഞാൻ നിക്കുന്നുണ്ട്
ആഹ് ആഹ് അക്കോ ചെറ്യേ കുട്ടികളാവു ലേ
ആഹ് രണ്ടാം ക്ലാസ്സിലും ഇഹ് യു കെ ജിയിലും പഠിക്കുന്ന് രണ്ടാള് രണ്ടാം ക്ലാസ്സില് ഒരാള് യു കെ ജി യില്
ആഹ് എരട്ട കുട്ടികളാ
എരട്ട കുട്ടികളാണ്.
ആഹ് ആവുമ്പോല് നല്ലോണം നോക്കണല്ലോ.
ആഹ് ഒരുപോലെ നോ ക്കണം മൂന്നാളും അടുത്തടുത്ത് ത ന്നേല്ലോ പ്രസവൊല്ലാം ഉണ്ടായത്. എല്ലാരും ഒരുപോലെയായി.
ഓലെ പ്രത്യേക ഒരു നോട്ടൽ ആഹ് ഓ എല്ലാം ഒരുപോലെ ആഹ്
മക്കളെല്ലാം വലുതൻ ചെറിയാള്ണ്ടാ
ആഹ് ഇൻക്ക് ഒമ്പതാം മാസത്തിലൊരു ചെറിയ മോന്ണ്ട്.
അതെയാ ഒമ്പത് മാസേ ആയിട്ട്ള്ളൂ അല്ലേ
ആഹ് ഓനൊറങ്ങിയപ്പോ അങ്ങനെ നിന്നതാ.
എനാ
മൂന്നും ആൺകുട്ട്യേള് ഉം.
പിന്നെ രണ്ടാമത്തെ ആളത്രേനി അനക്ക് രണ്ട് പെണ്ണും ഒരാണും
രണ്ടാമത്തെ രണ്ടില്
അതെ ആഹ് ആഹ് ആഹ് അതെ ആഹ് മുത്താള് രണ്ടില് ചെറിയ ആള് യു കെ ജി ലും
പിന്ന പോല സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാ ർക്കറ്റ് കടയിലാണ് ഇപ്പോ എല്ലാരും എല്ലാരും വന്നിട്ടുണ്ടാവില്ലേ നല്ലത് ഉം
ആഹ് ചേച്ചിന്റെ മോള് വന്ന ചേച്ചി വന്നിട്ടില്ല ചേച്ചീന്റെ മോള് വന്നനി ഞാനോ എന്റെ മക്കളും പിന്നാ അനിയത്തിണ്ട് അനിയത്തി എത്തിടെ നിക്ക്ല്ലാത്തന്ന അച്ചെന്റേം അമ്മേയുടെപ്പല്ലോ
ആഹ് വർക്ക് ചെയ്യാൻ താല്പര്യല്ലേ കുട്ടികള് വലുതായിട്ട് നിക്കാനാവില്ലേ
ആഹ് വർക്ക് ചെയ്യാൻ താല്പര്യംല്ലാം ഉണ്ട് പോവാൻ എങ്കിൽ കുട്ടികളെല്ലാം വലുത ആവാണ്ട് പോക ഞാൻ പറഞ്ഞില്ലേ വീട്ടില് വൈകുന്നേരം വരുമ്പോ ആരുണ്ടാവൂല
ഫോണിൽ ചെയ്യുന്ന വർക്കുകളൊക്കെ എങ്ങനെയെങ്കിലുംക്കെ ചെയ്താ മതി
അതെ ഫോണിൽ നോക്കുന്നുണ്ടോരോന്നല്ലേ
ആഹ് ഓൺലൈന ആയിട്ടൊക്കെ കൊറേ സംഭവങ്ങൾണ്ടല്ലോ
അതെ അതെ നിങ്ങെന്തെങ്കും ചെയ്യുന്നുണ്ടാ
ഞാന് ഇണ്ട് ഞാൻ പറഞ്ഞില്ല ഓൺലൈന് സ്കൂള്
ആഹ് ആഹ് സ്കൂള്ന്റെ ഇതാ ട്യൂഷനാ ആഹ് ട്യൂഷനല്ലരിക്കുലേ ഹലോ ആഹ്
ഡ്രെസ്സിന്റെ റിസെല്ലറയിട്ട് ചെയ്യണ് ണ്ട് ആഹ് കേ ക്ക്ന്ന് ഡ്രെസ്സിന്റെ റിസല്ലറായിട്ട് ചെയ്യണ് ണ്ട്
അതെയാ ആഹ് പക്ഷേങ്കില് അതെല്ലാം വാങ്ങാനും ആള് വേണ്ടേ
ഉ നമ്മള് ഫോണില് സ്റ്റാറ്റസ് ഇട്ടിട്ടും ഗ്രൂപ്പ് ഉണ്ടാക്കിട്ടും അങ്ങനൊക്ക അയലൊന്നും വലിയ റിസ്ക് ഇല്ലല്ലോ നമ്മള് വീട്ടിട്ടും വേണെന്ന് പറയണെങ്കിൽ ആഹ കൊഴപ്പില്ല ആ ഓരോ സീസണില് നല്ലണം ഉണ്ടാവല്ലാത്ത സമയത്ത് എപ്പോഴെങ്കിലും അല്ലേ ആളുകൾ എടുക്കുള്ളൂ
അതെ അതെ അവര് ഞാൻ നോക്കി നീ മുന്നേ ഞ നോക്കിന് പക്ഷെ ആരും വാങ്ങുന്നില്ല പിന്നെ എനക്ക് സ്റ്റാറ്റസ് നോക്കുന്നവരെല്ലാം ഡ്രസ്സിന്റെ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ മതിയാക്കി അവെരും ചെയ്യുന്നൊണ്ട് പിന്നെ ഞാനതൊന്നും.
ആഹ് ഇപ്പൊ പിന്നെ എല്ലാരും എന്തെങ്കിലും ഒന്നായിട്ട് ചെയ്യുന്നുണ്ട്.
ചെയ്യുന്നൊണ്ട്. ഡ്രസ്സിന്റെ തന്നെ എല്ലാരും ചെയ്യുന്നൊണ്ട്.
അപ്പൊ പൊറത്തു പോയി എ ഇങ്ങനെ.
അതെ ഷോപ്പിലൊന്നും അങ്ങനെയാരു പോല്ല. ഓൺലൈനായിട്ടെല്ലാം വാങ്ങി.
ഇപ്പ ഫോണിലല്ലേ കൂടുതല്. ഉം ഇപ്പ പൊറത്തു പോയി ജോബ് നോക്കാൻ കഴിയാത്തവരൊക്കെ ഇപ്പോ ഫോണിൽ എല്ലാതും എല്ലാ ഓൺലൈൻ വഴിയിലെല്ലാ ബിസന സ്സും നോക്കുണ്ടല്ലോ.
അതെ അതെ അതെ എല്ലാം ചെയ്യുന്നെണ്ടപ്പോ.
ഏയ് എനക്ക് കൊഴപ്പല്ലാത്തത് ഏ ഇങ്ങെനെ എപ്പോഴൊന്നില്ലെങ്കിലും കൊഴപ്പമില്ലാത്തോരിത് ഓഫറ ഓഫർൊക്കെ ക്കെ വരുമ്പോ എല്ലാവർക്കു വിട്ടുക്കൊടുക്കുമ്പോക്കെ ഇങ്ങെനെയാരെങ്കിലുമൊക്കെങ്ങിനെ എടു ക്കും. ഗ്രൂപ്പിലന്നെ കൊറെ നമ്പറുകളിങ്ങനെ ഇട്ടത് കൊണ്ട ങ്ങനെ കണ്ടയങ്ങനെക്കെ അങ്ങനെ പോണു.
അതെയാ നല്ലനപ്പാ ഞാന് അന്നേരം നോക്കി ന്നെ ഡ്രസ്സ് പിന്നെന്നെ ആരും അങ്ങനെ വാങ്ങെണൊന്നുമില്ല. ഓൺലൈന്റെ സാധനങ്ങളെല്ലായൊരു ഗ്രൂപ്പൊണ്ട്. അയരൊപ്പത്തന്നെ സാൻമാഗ്രിഞ്ഞാ. സ്റ്റാറ്റസ് ഇടുന്നൊണ്ട്. വെല കൊറഞ്ഞ സാധനങ്ങളെല്ലാം അപ്പൊ അതൊന്നും ആര് നോക്കും. അപ്പൊ അവർക്കെല്ലാതറിയാന്ന്. ഉം ഉം നമ്മളക്കെല്ലാണ്ട് അത് നേർ പിന്നെതും പിന്നെ അത് മതിയാക്കി.
ആഹ് ഇന്നെന്താ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ?
സ്പെഷ്യലൊന്നുല്ല നമ്മെക്ക്‌. മ നെത്തോലിന്റെ കറി, നെത്തോലിക്കറിയില്ലേ.
ആഹ്
ഉം മ ത്തി പൊരിച്ചത് ഫ്രൈ നാളേത്തേക്കിനൊന്നുല്ല. ഫുഡ് ഏ ആഹ് ആഹ് ആക്കില്ല. ആക്കിട്ടുണ്ടാവില്ലാല്ലേ.
ഞങ്ങളേ ഫുഡ് കഴിഞ്ഞു. ന്നെ മോന് ഉറങ്ങി. ഫുഡ് കഴിച്ചങ്ങെനെയിരുന്നതാ.
അതെയാ
മോനൊറങ്ങാതെ ഒന്നിനും കഴില്ലല്ലോ. വെ
കറിയൊണ്ടാക്കിയ?
കറി ഞങ്ങ്ക്ക് ബിരിയാണിയായിരുന്നു.
ഇതെ
എല്ലാരും ഉണ്ടാവോണ്ട് സ്പെഷ്യലാക്കിയത് ഉം. ഇന്നല് ഇന്നലെ വെച്ചതാണ് ഇന്നലെ നോമ്പ്. ഞങ്ങക്ക് നോമ്പ് അങ്ങനത്തെ സംഭായങ്ങള്. ഉം അതുകൊണ്ട് ബിരിയാണി വെച്ചത്തൊണ്ട് ഇന്നെലത്തെത്തന്നെ ഉണ്ടായിരുന്നു. വന്നു അതെ നിൾ ഉം ഉം ആളുല്ല. ഇല്ല ഇല്ല ആല വേ റെ ഒറ്റക്കൊരു വീട്ടിലാണ്.
അതെ ആ ഹല്ല ആഹ്
ക്കളും ഹസ്ബൻഡും മാത്രോള്ളൂ.
അതെയാ അല്ല വീട്ടില് വന്നിട്ട്
എങ്ങനെ
വീട്ടില് വന്നിട്ടല്ലേ ഒള്ളതിപ്പോ?
ആഹ് വീട്ടില് കൊറെ ആളുണ്ട്. വീട്ടില് താത്ത ആം ഏഹ് മൂന്ന് താത്താര് ഏട്ടന് ഏട്ടന്റെ ഭാര്യ അങ്ങനെ കൊറെ ആള്ണ്ട് ഇപ്പ ആരുല്ലാ ഇപ്പം ഞാൻ ഒറ്റക്കേ വന്നിട്ടോള്ളൂ
അതെയാ അവരെല്ലാം വേറെ വീടെടുത്ത് പോയതാരിക്കും അല്ലേ
ആഹ് ആഹ് എല്ലാരും വേറെ വേറെ സ്ഥലത്ത് ഉം ആഹ് ഉമ്മീം ഉപ്പേം ഒരു താത്തണ്ട് ഉം ഉം ഇപ്പം ആള് കൊറവാ ആഹ് ആഹ് ഇല്ലാഹ് രണ്ട് രണ്ടാം ക്ലാസി പഠിക്കണ കുട്ടികള് രണ്ടും എന്താണ് ആങ്കുട്ടിയോ ആഹ് രണ്ട് എത്ര എന്ത് കുട്ടികളാണ്
ആഹ് ചെറിയാള് പെണ്ണ്
ആഹ് രണ്ട് പെണ്ണും ഒര് ആണുല്ലേ ആഹ് പഠിക്കാനൊക്കെ എങ്ങനെ
എന്ത് ആഹ് പറ ഓ പഠി ക്കാൻ ഉഷാറൊന്നു ഇല്ല പഠിക്കാൻ ഉള്ള മടിയ പിന്നെ ചെറിയ കുട്ടികളല്ലേ ബാക്കില് നടന്നാലൊന്നും പഠിക്കുല്ല ഇ വായിച്ച്ണ് അല്ല അവര് അതിന്റെ ഒരു ചിന്തയൊന്നും വന്നിട്ടില്ലല്ലോ പഠിച്ചാല് എന്താവും എന്ന് വേണമെങ്കിലും പഠിക്കാ അമ്മാവ നിർബന്ധി പഠിക്കാ ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച് അവരിങ്ങനെ നടക്കും
ആഹ്
ചിന്തെലാം വരണമെങ്കില് രണ്ടു ഒരു മൂന്നാല് ക്ലാസ് എത്തിലേ ആ ചിന്തെല്ലാം വരാനാവും പഠിച്ചാ ലേ സ്കൂളിൽ ഇപ്പ അങ്ങനെ പേടിയും ഇല്ല ടീച്ചറയും മാഷയൊന്നും പേടിയില്ല പേടയില്ലാതൊണ്ട് പഠിക്കുന്നില്ല ഹോംവർക്ക്ല്ലാം ഞാൻ പിന്നെ പ എഴുതി എടുത്താല് അവര് ഹോം വർക്ക് ചെയും വടി എടുത്തിട്ട് ബേക്കില് നടക്കണം എന്ന
ഒൽക്ക് കൊറച്ച് കുറുമ്പ് ഇണ്ടാവും രണ്ടാളും ഒപ്പാ കെണ്ടേ അങ്ങനെ പറഞ്ഞക്കാ ഉം ഈ കുറുമ്പ ഒരു ഒരു ക്ലാസിലാ ഒരു ക്ലാസ്സ്‌ ഉം ഇൻ ൻക്ക് ഇഷ്ടാണ് അങ്ങന
അതയോ. എന്താ പിന്നെ ആയി. ആ ഒരേ പോലെയോന്നും ഇല്ല. രണ്ടാളു വ്യത്യസ്തായിട്ടാ ഇള്ളത്. മോനോറപ്പോലെയും മോള് എന്നപ്പോലയാന്ന് എല്ലാരും പറയുന്ന്. രണ്ടാളും വ്യത്യസ്ത ഇരട്ട കുട്ട്യൾ എന്ന് പറഞ്ഞാൽ ഒരേ പോലെയൊന്നും ഇല്ല.
ആഹ് ആണും പെണ്ണും ആവോണ്ട് അ അങ്ങനെ
അത് അങ്ങനെയാന്ന് ആഹ് ആഹ് ആൺകുട്ടികൾ ആൺകുട്ടികൾ അതുപോലെ ഉണ്ടാവും പെൺകുട്ടികളാവുമ്പോ അങ്ങനെ ഉണ്ടാവാ ഇതാണ്ണും പെണ്ണും ആയോണ്ട് വേറെ വേറെ.
എന്നാ ഓക്കേ ട്ടോ എനിക്കൊരു കോള് വരുന്നുണ്ടെ.
ആഹ് ആഹ് ശരി എന്നാല്.
ആഹ് ശെരി ഉം.